എങ്ങനെ എൻ്റെ മോളെ കാലാവസ്‌ഥ കൃഷിയൊക്കെ അങ്ങനെ പോണ്
കാലാവസ്ഥേം കൃഷിയൊ ക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ആരംഭം വരെ എത്തിയിട്ടുണ്ട് മഴയല്ലേ, മഴയല്ലേ ആ കൃഷിയൊക്കെയുണ്ട് അത്യാവശ്യം ചെറി ചെറിയ തോതില് ജാതിയുണ്ട്
ആ ജാതിക്ക ഞങ്ങക്കൂണ്ട്
ഉം കൊക്കോ, ഏലം എല്ലാം ചെറിയ തോതിലെല്ലാം ഉണ്ട്.
അത്
നമുക്ക് ചെറിയ ഒരു ആവശ്യം നമുക്ക് വേണ്ടിവരുന്ന എല്ലാ സ്‌പൈസസ് ഐറ്റംസും ഉണ്ട്.
ആ ആ അപ്പോ ഇതിനിങ്ങനെ നാ നഷ്‌ടം ഇണ്ടോ?
നഷ്ടന്നു വച്ചു കഴിഞ്ഞ കൊക്കോയൊക്കെ പനിക്കുന്ന ഒരു സമയം കൂടെയല്ലേ? മഴ കൂടുവല്ലേ അപ്പൊ കൊക്കോയുടെ കായ്ക്ക് പനിപ്പ് വരും ഈ ചോ ക്ലേറ്റ് ഉണ്ടാക്കണ സാനല്ലേ കൊ കൊക്ക അറിയോ കൊക്ക അപ്പൊ കൊക്കയുടെ ഇതെല്ലാം കറു ത് ബ്ലാക്ക് ആയിട്ട് വീഴും ബ്ലാക്കായിട്ട് വീണു കഴിഞ്ഞ അത് പനി അത് അതിന്റെള്ളിലെ പരിപ്പ് മൂക് പാ മൂപ്പാകാണ്ട് താഴോട്ട് വരും അതിനെ ചെത്തികളയാൻ മാ ത്രേള്ളുള്ളു നമുക്ക് ഒണങ്ങിയെടുക്കാൻ പറ്റത്തില്ല
അയ്യോ അപ്പൊ കുറെ നഷ്ടമാവൂല്ലല്ലോ ല്ലേ?
പ്പോ അങ്ങനെ വരുമ്പോ ച്ചിരി നഷ്ടാ ങ്ങ്ഹാ ഹാ ജാതി കുഴപ്പം ഇല്ല. അതിപ്പോ കാ പഴു തുടങ്ങുന്ന സമയം മഴയായോണ്ട് നമുക്ക് ഒണങ്ങിഎടുക്കാൻ പറ്റുന്നില്ല
പറ്റുന്നില്ല ആ പക്ഷേ ഞങ്ങളവിടൊക്കെ ജാതി ന്നായിട്ട് വീണ്- പോവാണ്
ആ അല്ല ഇവിടേം മഴ കൂ വരുന്ന ജാതി ഒന്ന് ര ഇങ്ങനെ പനിച്ചു മൊത്തത്തി മര ത്തിന് പനിപ്പു വന്നിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്
ആണല്ലേ അയ്യോ ഓരോന്നിനും ഓരോതല്ലേ മഴപെയ്താലും കുഴപ്പം
ങാ മഴയില്ലെങ്കി വെയിലാ ചൂടാ എന്നും പറഞ്ഞ് നമുക്ക് സങ്കടം പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ ചെയ്ത ചില പല സാധനങ്ങളും നശിച്ചുപോകും
നശിച്ചുപോവും ഏലക്ക എങ്ങനെയാ
ഏലം ന്നു പറയുന്ന സാധനം നമുക്കൊന്നാ അത്യാവശ്യം മഴയും വേണം വെയിലും വേണം ആഹ് രണ്ടും വേണം അതിന് ഉം അത് ജസ്റ്റ് സാമ്പിളിംഗ് പൊലെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ ടൈമില ഒരു ഒരു പുഴു ഈ ഒരു സൈസ് പുഴു ഒണ്ട് പറമ്പിക്കൂടെ അത് കടിച്ചു കഴിഞ്ഞാ ഭയങ്കര അലർജി ആയിരുന്നു അപ്പ അങ്ങനെ വരു ആ അങ്ങനെ വന്നപ്പോൾ കൃഷിന്ന് ഞാൻ കേറി ജോലിക്ക് ഇറങ്ങിയത് അങ്ങനെയാ
അപ്പോ അതൊന്നുല്ലൃ അതിന് ചേമ്പ് ചേനാ വാഴ അങ്ങനെത്തോന്നുന്നില്ലല്ലോ
വാഴയിണ്ട് നമ്മുക്ക് അത്യാവശ്യം പഴ ചെറുപഴം അതു കൊഴപ്പയില്ല ചെ അങ്ങനെ മരങ്ങളൊക്കെ ഒള്ളക്കൊണ്ട് അങ്ങനെ വല്ല്യ കൊഴപ്പം നമ്മുക്ക് വന്നില്ല
വരുന്നില്ല ആ അത് നന്നായി അത് ഇണ്ടവത് - തന്നെ കൊറെ സമാധാനായില്ലേ ഞങ്ങളവടൊക്കെ കൊറെ കൃഷിക്ക് വയങ്കര ഇത് വേണ്ടേ വഴക്കയോ കാറ്റത്ത് ചെരിഞ്ഞുപോയി ആ അങ്ങനെ കൊറെ പ്രശ്നണ്ട് അയിനങ്ങനെ ഫ്രൂട്സ് അങ്ങനൊന്നുല്ല ഞങ്ങക്ക് ജാതി മാത്രം ഉള്ളൂ അല്ല ഫ്രൂട്സ് ഐറ്റംസ് അങ്ങ പിന്നവരെ വിവങ്ങളൊന്നുല്ല റബൂട്ടാൻ അങ്ങനൊന്നൂല്ല റംബൂട്ടന്റെ മരണ്ട് പഷേ ഇതുവരെ കയ്ച്ചി ത്തിലെയാണ് ഞങ്ങള് ഇ
അതുണ്ടല്ലോ നാടൻ മരാമായൊണ്ട ബഡ് മരം മേടിച്ചുവെച്ചാ നമുക്ക് പെട്ടെന്ന് കയ്‌ക്കും ഇവിടെ നറച്ചു കായ്ച്ചുകിടപ്പുണ്ട്
ആണ്ല്ലെ ഓ പഴുത്തോ
പഴുത്തില്ല മൂത്തുവന്നെള്ളൂ ഇനി വവ്വാൽ ശല്യം തൊടങ്ങും അത് വലയിട്ട് മൂടിയെ കഴിഞ്ഞാൽ കിട്ടും ഇല്ലെങ്കിൽ പോ
ആ ഇങ്ങള് വലയിടോ
വലയിട്ട് മൂടും ഇനിപ്പോ ഇനിപ്പോ വലയി യിട്ട് മൂടിയാലേ നമുക്ക് മൂത്ത് അതിനെ കിട്ടൊള്ളൂ
ആണ്ല്ലെ അയ്യോ ഞങ്ങക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെല്ലാ പിന്നെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങക്ക് കൊ ണ്ടരല്ലാതെ
അതി പിള്ളേരോള്ളപ്പോ നമ്മുക്ക് നമ്മടെ വീട്ടില് എല്ലാം വേണന്നുള്ള ആ ഗ്രഹം കൊണ്ട് മൽബെറി ഓറഞ്ച് മരം റംബൂട്ടാൻ മരം പാഷൻ ബ്രൂട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇവിടെത്തന്നെ വേണം
ആ ആണ്ലേ അത് ഉപകാരം തന്നെയാ മ്മള് മറ്റുള്ളോരെ ആശ്രയിക്കണ്ടല്ലോ മ്മളെ വീ ട്ടിലെണ്ടങ്കി പി പിന്നെ അതീന്നെടുക്കലോ ഏഹ് മാമ്പഴം മാങ്ങ ഞങ്ങൾടെ വീടിൻ്റെ അടുത്ത്ക്കെണ്ട് ഞങ്ങടെ വീട്ടിലുണ്ടായിരുന്നു ആ മ മുറിച്ചു ആഹ് കിണറിലേക്ക് അതിങ്ങനെ വീണി ട്ടെക്കേ ഭയങ്കര പ്രശ്നായിരുന്നു അ അപ്പൊ അതങ്ങ് മുറിച്ചു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടും ഞങ്ങൾക്ക്
ഉം
അപ്പൊ അതൊക്കെയുണ്ട് പിന്നെ വ കൃഷി ഒന്നാമത് ചേന ചേമ്പ് അങ്ങനത്തെ ഒക്കെണ്ട് ഉം അല്ലാത്തെ അങ്ങനൊന്നുല്ല അ കൃഷി മഴയൊക്കെ വരുന്നോണ്ട് കൃഷി കാര്യം കഴിഞ്ഞിട്ട് നടക്കുന്നയാളുകൾ എത്ര ആൾക്കാരുണ്ടല്ലേ
പിന്നില്ലാണ്ട് ഉം പിന്നില്ലേ ഒരുപാട് പേർ പിന്നില്ലാണ്ട് ഇപ്പം ഞാനും ഹസ്ബൻഡും ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കൊണ്ടാണ് ഈ പറമ്പിൽ ഇങ്ങനെ പോയാല് നമുക്ക് ഒരു സൈഡ് ഒരു സൈഡ് ഇങ്ങനെ കിട്ടിപ്പോകുന്നേ അപ്പം നമ്മളിവിടെ ഇരുന്ന് തന്നെ ആശ്രയിക്കുവാണേൽ നമുക്ക് എന്ത് കിട്ടും
എന്ത് കിട്ടും അത് സത്യമാണ് ഒരു ഇതും ഉണ്ടാവില്ലല്ലേ പന്നിയൊക്കെ ഉണ്ടോ
പന്നിയൊന്നുമില്ല
ഇല്ലയില്ല അപ്പോൾപ്പിന്നെ കുഴപ്പം ഇല്ല കുറെ സ്ഥലത്ത് പന്നിയൊക്കെ ഇറങ്ങീട്ട്
ആഹ് പന്നി ശല്യം പന്നി ശല്യം ആഹ് നശിപ്പിച്ച് കളയുക അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് ദുരിതമാണെന്നെ പണിയും ഞാൻ ഇവിടെ പണ്ട് ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ആടും ഉണ്ടായിരുന്നു ആട് കോഴി ഇവിടെ ഈ പുല്ലും ചെത്തി ഇങ്ങനെ നടക്കുവായിരുന്നു ആം അപ്പം ആഹ് ടൈമിൽ നമുക്കെന്ന്പറയുമ്പം ഇതിനുള്ള സമയമേയുള്ളൂ നമ്മൾ ചെയ്യുന്ന പണി ആരുമൊന്നും കാണാനില്ല അപ്പം ആഹ് സമയത്ത് ഈ ഏലം ഏലക്ക നിറച്ച് നിറച്ച് കായ്ച്ചുകിടക്കണ സമയത്ത് ആഹ് സമയത്ത് എന്നെ ഒരു എന്നെ ഒരു അട്ട അട്ട കടിച്ചു അട്ട കടിച്ച് എനിക്ക് അലർജിയും പനിയും പിടിച്ച് ഹോസ്പിറ്റലിൽ ആയി ഭയങ്കര വിഷ അംശം പോലെ എനിക്ക് പുഴു കടിച്ചതാ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഉം ഏട്ടൻ പറഞ്ഞു ഇനി നീ ഇത് ചെയ്യേണ്ടന്ന് പറഞ്ഞാണ് ഇവരെ പിടിച്ച് കൊടുത്തിട്ടാണ് കല്യാണിന്റെ അതിലോട്ട് മാറിയത്
ആഹ്
അവ്ടെ കറക്റ്റ് സമയത്ത് കിട്ട്വോം ചെയ്തു അപ്പം അത് എന്നുപറയു ബ്രാന്റ് ആയകൊണ്ട് നമുക്ക് ഏത് ജില്ലക്കാരോടും ഗൾഫ് കാരോടും നമുക്ക് ഈ പ്ലാൻ പറയാം
പറയാം
ന്നാലും ഞാൻ ഇതിലോട്ട് മാറിയത്
എങ്ങോട്ടുംമാറരുത് ക് ഷ് ഷ് ക്യത്യയിട്ട് ഇന്ന് ജീവിക്കുവര് കൊറെ ആൾക്കാര്
ആഹ് സംസാരിക്കാൻ ഒന്നും അറിയില്ല ഞാൻ ശെരിക്കും കാരണം പത്ത് പന്ത്രണ്ട് വർഷം വീട്ടി കുഞ്ഞുങ്ങളേം നോക്കി ഇങ്ങനെ ഈ ഇതായിട്ട് പറമ്പു ആയി ട്ട് ഇങ്ങനെ നടന്നിട്ട് പിന്നെയാണ്
പഷേ നല്ലേ മഴ ക്കെ പെയ്യുംമ്പളാണ് എല്ലാർക്കും നാശനഷ്ട്ടം വരിക വെയില് പിന്നെം കോയ പ്പം ലേശം മഴയാമ്പം ഫുള്ള് വെള്ളോം കാറ്റും അടിച്ചിട്ട് എ ക്കെ പോകുന്നുണ്ട്ലെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ നഷ്ട്ടാണ് പിന്നെ നഷ്ട്ട പരിഹാരം ഒക്കെ പഞ്ചായത്തിനോക്കെ കി
എവിടെന്ന് നമ്മളയിന്റെ പൊറകെ എന്തോരം ഇതിന്റെ ഫോട്ടോ എടുത്ത് നടക്കണം എന്നറിയോ ഞങ്ങള് ഞങ്ങള് അതിനെ കുറച്ച് ഒന്നും ചിന്തിക്കാറ് പോലുംഇല്ല അതുകൊ കറി ഞങ്ങക്ക്‌ ഇഷ്ട്ടം ആ ബഷി ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ട്ടാ അത്കൊണ്ട്തന്നെ ഏട്ടൻ ഈയെടേം പിന്നേം കൊണ്ടോയി ഏലം ഇന്ന് ഞാൻ പറിച്ചുവെച്ചു. ഈ കഴിഞ്ഞ ആഴ്‌ ഞങ്ങൾ ഏലം പറിച്ചു വെക്കുവാരുന്നു പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കേറി പ്പോരാൻ നമ്മടെ മനസ് അനുവദിക്കത്തു ഇല്ല എന്നാ നമക്ക് അതൊട്ട് ചെയ്ത് എടുക്കാൻ നമക്ക് പറ്റണു ഇല്ല.
എന്താണ് പക്ഷെ നമ്മക്ക് അത് ഇത്തിരീച്ചേ ചെയ്തോർക്ക് ഒര് ഇതന്നെ തോന്നും
ആഹ് നമക്കൊര് ആഗ്രഹം ആണേ നമ്മക്ക് ആ പറമ്പ് ചുമ്മ കെടന്ന് ദൈവമെ അത് ചുമ്മാ കെടക്കുവല്ലേ ഈയിടെ ജാതി ഒക്കെ ഒര് പത്തെണ്ണം ഒണ്ടേ ജാതി ഒക്കെന്ന് പറയുന്നെ നമക്ക് വല്യ പണി വരുന്നില്ലല്ലോ കൊറെ പത്തെണ്ണം അങ്ങ് മേടിച്ചതങ്ങ് വെച്ചു.
ഈ പറമ്പുള്ളോർക്കൊക്കെയാവും കൂടുതൽ താല്പര്യം.
ആഹ് പിടിക്കും ഞങ്ങക്കെന്ന് പറയുമ്പോ ഭയങ്കര താൽ പര്യ ഒള്ള ഭാഗാ കൃഷ്
ആ അതാണ്
അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ചെയ്യാൻ ഇല്ലങ്കിൽ ഭയങ്കര ചുമ്മാ ഒന്നുമില്ലാതിരിക്കുന്ന പറമ്പിനെ കുറിച്ച് ചിന്തി എനിക്ക് പറ്റ റ്റത്തില്ല പിന്നേം പിന്നേം റ്റാണും
ചാടും അം അപ്പോ ഓരോന്ന് ഓരോന്നെടുത്ത് ചെയ്യും
ആ ഇപ്പൊ ജാതി വെച്ചേക്കുന്നു ജാതിക്ക് ഒത്തിരി നഷ്ടം വരില്ലല്ലോ ചെറിയ തൈമേടി ചോയ്ചു
ചെറുത് ലെ ഞങ്ങളതൊക്കെ വലിയമര നാടനായിട്ട്
ബെഡ് തൈ കിട്ടൂലെ മേടിക്കാൻ
ആ ഞങ്ങളത് വലിയ മരങ്ങള നട്ട് മുകളിലേക്ക് പോയിട്ട് ഒന്ന് ഇട്ക്കാനും കയ്യുലകിട്ടുല്ല നെല
അല്ല ശരിക്കും പറ ഞമ്മൾ തോട്ടി വെട്ടി വെക്കണം അയിന് തൊട്ടി തൊട്ടി കെട്ടി ല് ഈ സമയല്ലേ സീസൺ അല്ലെ ജാതിക്കയുടെ സീസൺ ആണിത്. ഉം അപ്പൊനറച്ച് നിലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് ഉം ആ അത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു നല്ല ഈറ്റ കമ്പ് വെട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ രാവിലെ സമയം തോറും നമ്മൾ ഇത് പറിച്ച് മാറ്റണം. ആ എന്നിട്ട് ഡയലി അടുപ്പിൻ്റെ സൈഡ് ലെ ട്ട മതി അത് ഉണങ്ങി ക്കൊ
അഅപ്പൊ ഒണങ്ങി കിട്ടികൊളും മഴ അണെ പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ വിടിനടുത്ത് തോട് ഉണ്ടയൊൻണ്ട് കോറെ ത്തോട്ടിലേക്ക് പ്പൊവും
അവിടെക്കെന്ന് പറയുമ്പോ വലയില്ലേ വല മേടിച്ച് കെട്ടി ഈ ചാടുമ്പോ
വിയം പറ്റ അരിത്ത് താദിരി പക്ഷേ ഞങ്ങൾക്കെ വലിയമരടൊ? വലിയധയിട്ട് കിട്ടുലനമ്മക്ക് കേ
ഇവിടെയുണ്ട് വലിയമതി യായ ഇല്ല ഇല്ല പൊക്കത്തിലുള്ള മരങ്ങളുണ്ട് പക്ഷേ അങ്ങനെയുള്ള മരങ്ങള് നമ്മൾ ഇങ്ങനെ വല കെട്ടിയിടും കൊറേ നമ്മുക്ക് തോട്ടിലെ വെള്ളത്തീന്ന് ഒഴിക്കീന്ന് രക്ഷി
ആഹ് പറ്റും പായ തോട്ടിനവടൊക്കെ കെട്ടിയിട്ടാ കിട്ടും
കിട്ടില്ലെ കൊറേ കിട്ടും
പിന്നെ നമ്മള് അയിനായിട്ട് ജീവിക്കുന്നോരല്ല നമുക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടങ്കി അ സൈഡിലാട്ട് കൊണ്ട് കൊടുക്ക
ആഹ് പിന്നെ ഇത് നമ്മള് ഏ ഉം ഇങ്ങനെ ന ട്ട് വെയ്ക്കുന്നോണ്ട് നമ്മള് എടുക്കാൻ പോയില്ലേലും നമുക്കൊരാവശ്യം വന്നാ നമ്മടെ പറമ്പില് ഓടി ചെന്ന് നമുക്ക് ഒരു വ വരുമാനൊണ്ട് നമ്മൾ ഇപ്പൊ ഒരു നേരത്തെ ഇപ്പ പോയാലും ഇത് കഴിയുമ്പോ നമുക്ക് ഒരു പ്രേതീക്ഷ ഉണ്ട് ഇപ്പ ഇതില്ലേലും എനിക്ക് അത് ഒണ്ട് അവ
ആഹ് എടുക്കാ ഒള്ള ഒരിത് ഉണ്ടവും. പിന്നെ ചേന ചേമ്പൊക്കെ നല്ല നാടനായോണ്ട് കൊഴപ്പ ഇല്ലല്ലോ അതൊക്കെ നല്ല ഇതില് വ് ആഹ് നല്ല വ് ഇതുണ്ടാവും രസ തിന്നാൻ തന്നെ ചേന ചേമ്പൊ തിന്നാൻ തന്നെ രസം പ് പൊടിയില്ലാതാക്കാണെങ്കില് അ ആഹ് അതൊക്കെ രസാണ് പിന്നെ നിങ്ങള് കാപ്പിക്കെ ഒണ്ടോ
കാപ്പി ഒണ്ട് അത്യാവശ്യം കാപ്പി കുരു പൊടിക്കാൻ ഒള്ളത് ഈ എടേ കൊറേ വെട്ടി കളിഞ്ഞു പ കാപ്പി ശെരിക്കും നമ് മ്മള് വറു ഏ വറുത്തിട്ട് ആദ്യം തൊലി കളയും അഹ് പഴുത്ത ശെരിക്കും കുത്തി തൊലി കളഞ്ഞ് ട്ട് എന്നിട്ട് ആ പരിപ്പ് ഉള്ളിൽ ത്ത് ചെറിയെ പരിപ്പൊണ്ട്
അത് മാത്രം കുത്തി എടുക്കെയ്യാ
നമ്മള് വറത്തു പൊടിക്കുന്നേ
ആഹ് എടെ വേറെന്തെങ്കിലും ഇടോ
എന്തോ അയിന്റത്ത് ഇച്ചിരി ഏലക്കായും ഏല ക്കായൊക്കെ ഇടുവാണെ നല്ല ഫ്ളേവറ നമുക്ക് ത്ത് ആഹ് നല്ല ആ ഉള്ളില ടെ പരിപ്പെടുത്തിട്ട് നമ്മള് ചെയ്യണം ഏറ്റവും ഉള്ളില് ആ പഴു ത് ദിവസം കഴിയുമ്പോ അതിനാത്തൊരു വെള്ത്ത സാനം ഇല്ലേ കുഞ്ഞ് സെണ്ട് വശവായിട്ട് തിരിഞ്ഞ് മ് അയിന്റാത്ത് ഒരു ഒരു പ്ലാസ്റ്റിക്ക് കോട്ടി പോല തൊലിയും കൂടെയുണ്ട് അത് പതുക്കെ കു ത്തി കളയണം അതൂ കുത്തി കഴിയുമ്പോ അപ്പ അയിന്റെ അക ത്ത് പിന്നെ വരുന്നു അത് ഇല്ലാത്ത നോർമലി ആയി ട്ടുള്ള ഇതാ അന്ന് അത് വേണം നമ്മൾ വർത്ത് പൊടിച്ച് എട്ത്ത് കുടിക്കാ
ആ അത് ശരി ആ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്നോ ഇണ്ടാ ക്കി ഞങ്ങക്ക് കാപ്പിന്റെ ചൊയിം ഇതൊന്നും കിട്ടിലാ
ആ പക്ഷേ അ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ അത് കുത്തിയിട്ട് കൊണ്ടോയ് മില്ലി കൊണ്ട് കൊട്ത്താ മതി ആ ഫസ്റ്റ് തൊലി കണ്ടാ ഒര് കൊണ്ട് അവര് പൊടി ചരും നല്ല വൃത്തി ആയിട്ട് മ് എന്നിട്ട് നമ്പള അതിനെ ഞങ്ങള് ഉണ്ടാക്കല് ഇല്ല എനിക്ക് കാ ഇത് കുടിക്കത്തില്ല ഭയങ്കര ഊഷ്ണത്തിന്റെ അസുഖം ചൂട ചൂട് കൂളള്ളോട്ത്ത് കുടി റ്റ് കഴിഞ്ഞാ അതി കഷ്ട്ടോ മ് യൂറിയൻ ഇൻഫെക്ഷൻ അത് കൊണ്ടാണ് ഞാൻ പാത്തേ എൻക്കറിയ ഏഴ് കാക്കുടിം മേടിച്ചിണോ ത ന്നിട്ട് ഞാൻ തേ എത്രണ്ണം കുടിച്ചു ന്നറിയോ എ കൊതി കാരണം കാപ്പി ന്നു പറയാൻ നമുക്കൊരു കൊതിയല്ലേ നല്ല നല്ല മണമുള്ള കാപ്പി ഇങ്ങനെ മൂക്കിലിടരുന്നോ കുടിച് പോകും
പിടിച്ചോ ഹം എന്തായാലും നല്ല രീതിൽ നടക്കട്ടെ കൃഷി ഒക്കെ വല്ലു പോട്ടെന്നാല് ഇന്നാ ഞാന കുറച്ച കഴിഞ്ഞിട്ട് പിന്നേ വിളിക്കണ്ട് ന്നാല് ആ ആയിക്കോട്ടെ അത് ശെരിട്ടോ